ഹലോ
ആ എന്താ പരിപാടി
പരിപാടി ഇങ്ങനെ കഴിഞ്ഞു ഇങ്ങനെ കിടക്കണ്
യെ എന്താ നല്ല മഴയും തണുപ്പും ഒക്കെ നല്ലല്ലേ തണുപ്പും
ഓ നല്ല നല്ല തണുപ്പുണ്ട് കാറ്റ് കുറവ പക്ഷെ നല്ല തണുപ്പുണ്ട്
ഇപ്പളല്ല വെയ്ക്കുനേരത്തിലൊക്കെ കാറ്റ് ല്ലായിരുന്നോ
ഇന്ന് വൈകുന്നേരം കാറ്റായിട്ട് എങ്ങണ്ട് നല്ലോം ഇണ്ടായിട്ടില്ല മഴ ഇണ്ടായിരുന്നു
അങ്ങനെ കാറ്റില്ല ഒരു തണുത്ത ഒരു കാറ്റാ അടുക്കളിക്കൊക്കെ പോയിട്ട് ഇവിടൊ എന്ധോരു തണുപ്പ് ഇക്ക് അലർച്ചിന്റെ പ്രശ്നണ്ട് അലർജിയാ തണുപ്പ് അലർജിന്റെ പ്രശ്നണ്ട് തുമ്മല് വരും അപ്പൊ ഈ അടുക്കളക്കൊക്കെ ഞാൻ രാ വിലൊക്കെ നമ്മൾ സുബിഹിക്ക് ഇണ്ടല്ലോ രാവിലെ യെന്ദ് ചായക്കെ കുടിച്ക്കണ്ട് ഇട്ട് കൊടുക്കലില്ല നിങ്ങൾ പോയി ഇട്ടോളി പറിമ് ഈ രാവിലെ മ് ഗിൽസാണ് ഒന്നായിട്ട് ഗിൽസാണ്അടുക്കളന്റെ അവിടെ അപ്പഇ അയിന്റെ ഉളളി കൂടിക്കെ കാറ്റ് ഇങ്ങനെ അടിച്ചുമ്പോ അധികം ഒരു ഇതാണ് അഥവാ ഞാൻ രാവിലെ പോയി അ ക്ക് പിന്നാല നോക്കണ്ട പിന്ന ഒരിച്ചാതി ഒരു പോർതെ ണ് അന്ന് പിന്നെ മൂക്കൊലിചിട്ടും അപ്പൊ അതേ മയക്ക് ഇന്ന് ഇപ്പോ ഉണ്ടായി ന്ന പറിണ്ട് അടുക്കളിക്കന്നും വല്ലാദേ പിന്നെ കാറ്റിണ്ടായതോണ്ട് ആ അ അങ്ങനെ ഒരു തണുത്ത ഒരു കാറ്റ് ആവുമ്പോ എന്നിട്ട് ഇങ്ങെ തുമ്പാ മൂക്ക് താവ ഒലിച്ച കണ്ണ് താവ ഇവിടെ ഈ തോട്ടാണ് തോട്ടെയ് ഇല
ഉം ഉം
അപ്പാ വെറ്റിലൊക്കെള്ള കൊട്യക്കള്ള സ്ഥലാണ് ഇപ്പൊ ഇബടെ നല്ല തന്നുപ്പാണ് ഇമ്മള് ഫാനില്ലെങ്കിലും അത്ര ആ പിന്നേ ണ്ച്ചെങ്കിലോ അട് ക്കള
ആഹ് വെല്ല്യ ഗ്രില്ല്
ആ കയേ പണ്ടൊക്കെ ഇണ്ടായിന്നല്ലോ കൊലായ്മ വല്യ മിസ്സ് അറിയോ കൊലായില് വലേ പയേ മോഡല ആ വല്യ വല്യേ വാതിലൊക്കെ വെച്ചിട്ട്
ആ ആ
ആ പിന്നെന്താണ് ന
കൊടുത്തത് ആ ആ
വേറെ വാങ്ങണ്ടല്ലോ ഉ
ഉം
ഒന്നായ്റ്റ് ഇഞ്ഞയ്മത് ഉം ഡോറ അത് വെച്ചിട്ടില്ല പണി കയ്ഞ്ഞിട്ടില്ല ഇപ്പല്ല തണുപ്പാണ്ന്ന് പ അലർജി ഉള്ളോര്ക്കൊന്നും പറ്റൂലെയ്
അലർജി ഉള്ളോർക്ക് ഒന്നും പറ്റൂല
ആ നമുക്ക് ഒരു ജോലി ഇട്ക്കാനും തോന്നൂല തുമ്പി മൂ ക്കൊൽച്ച് യാത്ര പോവുമ്പ
ഉം
വെയില്ണ്ടായാലും പ്രശ്നാണ് അധികം വെയിലുണ്ട
ആ അധികം വെയിലായ ഇതുവരെ വെ വെയിലല്ലേല്ലേ ഇതുവരെ
ആ ആ
എന്തോരം വെയിലേനി
ആ ഇപ്പന്ന് ഏ ഇത് വരെന്നും കൊയപ്പ ഇന്നാണ് അടിച്ചു ഇന്നാലും ചെറുതായിട്ടൊന്ന് ചെയ്തീന് ഇന്ന് അതേമാതിരി നിക്കാതെ ഇപ്പൊ നാളെന്നും സ്കളില്യേ ആവോ
നാളെ സ്കൂൾ ഇണ്ട് ഇല്ലാത്ത ന്നും കിട്ടീട്ടില്ല
ആ ഇഞ്ഞ് ഇപ്പൊ നാളിമ്പാടി ഇങ്ങനെ നിക്കാതെ പെയ്യാച്ച ചെലപ്പ ഉണ്ടാ
ഉം
ഒന്ന് ഇപ്പ ഒന്നൊര് ഏറെരു മയണ്ട് പെയ്താലും അപ്പോത്തിന് സ്കൂൾ ഉണ്ടാവൂലല്ലോ പണ്ടൊന്നും അങ്ങനല്ലേ ന്ന് ഞങ്ങളെക്കെ സ് ക്കൂൾ പോണന്ന് ഈ മയ കൊണ്ട് ക്കാണ്ട ഇന്നിട്ട് പിന്നെ ഇന്നിട്ട് സ്കൂൾക്കും പോവും നേരം വെയ്കി അന്ന് നടന്നിട്ടു ഇപ്പളല്ലേ വണ്ടിം വാഹനൊക്കെ വസ്സും ഓരോ ഒര് ഓരോ കുട്ടിക്കും ഒരു വീടി ആ കുട്ടികൾ ഒക്കെ ഓരോരുത്തർക്കും ഓരോ വണ്ടിയാണ് ഇപ്പോ പണ്ടൊന്നും അങ്ങന ഇല്ലല്ല എന്നിട്ട് സ്കൂള് ലീവും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഒന്നാണ്ട് മ സ്തൂളിൽ ലിവും കൊടുക്കും ക്കും അങ്ങനെ നമ്മളൊക്കെ അങ്ങനെ പഠിച്ചു ഓരേ കാഴ് കോലം മാറ നന്നായിട്ട്
ആഹ് അങ്ങനെന്നെ ഓരോ കാലത്തിന്റെ അനുസരിച്ച് കോലം മാറല്ലേ
ആഹ് ആ എന്തന്ന തിരുമ്പാളക്കന്നിട്ട എന്താണ്ടല്ലോ
ഓ തിരുമ്പീനെ തിരുമ്പി അതൊന്നും ഫുള്ള് ഒണങ്ങീട്ടൊന്നും ഇല്ല
മെഷീന് ഇണ്ടാ അതില്
ആ മെഷീനൊക്കെ ഇണ്ട്
ആഹ് അതില് പിന്നെ ഒന്ന് ഉണക്കിയ പിന്നെ കാറ്റ് കൊണ്ടാലും മതി അത്ര പ്രശ്നം ഉണ്ടാവൂ ഇല്ലാത്തോര് കര ഇങ്ങനെ മഴ പെയ്യുമ്പോഴേ ഈ യൂണിഫോമും ഇടാനും സ്ഥലം ഉണ്ടാവില്ല എറയത്തൊക്കെ ഇട്ടാലും അത് നനയൊ ചെയ്യും ജ ബോത്ത കാത ന എവിടെ എന്നിട്ട് ഔത്താറ
അകത്ത് ഞങ്ങള് കോണിക്കൂറല്ലേ
ആഹ എനിക്ക് ഇണ്ടാവൂല
ഉം
അങ്ങനെ കോണിന്റെ മേലെ നന്നായിട്ട് അഴയിട്ടിട്ട്
ആ അതെ
ഇവിടെ കോണിമ്മ എന്ത അവിടെണി മറ്റ വലിയ ഒരു റൗണ്ടായി ണ്ട ആയിരിക്കില്ല പക്ഷെ ചരിഞ്ഞികാണ്ടുള്ള അവാണെങ്കില് വളഞ്ഞ കോണി അങ്ങനെ ആയത് കൊണ്ട് പിന്നെ ഉക്കു ദൂല് പേടിയാണ് പിന്നെ അത് ഇത് മേടിച്ചിട്ടില്ല കൈവര കൈവരി കോണിക്ക് അവിടെ വെച്ചക്കണ
ആ അല്ല അവിടെയും വെച്ചിട്ട് ആ അവിടെ വെച്ചിന് കോ ആ കോണിക്ക് കൈ വച്ചിന്
ണാ അപ്പൊ ആ ഇവിടെ വെച്ച ഇരുപത്തി എത്ര റൗണ്ട് കോണി ഉണ്ടാവൂലേ അതാണ് പിന്നെ ഞമ്മൾ എങ്ങനെങ്കിലും അയല് കെട്ടിയ പേടിയാണ് ക്ക അത്തണ്ടരല്ലോ ഞാൻ പിന്ന ഒരു റൂം ഒരു റൂം ഉപയോഗിക്കാണ്ട് അയ്ലങ്ങന അന്നും തിരുമ്പൂല്ലട്ടാ ആ ഒ ബി ഓഫീസ് റൂമ് ഉപയോഗിക്കാൻ ഓഫീസ് റൂമിൽ അതിൽ
ഉം ഏ ഇലോക്കല്ല
ആ ആ അതില് പിന്നെ വേസ്റ്റ് ഒക്കെ അയില്ലേ അതെ ശരി ഇപ്പൊ ഈ കടന്നുള്ള ചട്ടയും പേപ്പറും ഇതൊക്കെ ഉണ്ടാവലൊരു വർഷത്തില കൊടുക്ക ആക്രി ഉണ്ടാവൂലെ കുപ്പി വള പിന്നെ അതൊക്കെ ഒന്നായിട്ട് ഹലോ
ഹലോ കേക്കില്ല
ആഹ അതൊക്കെ ഒന്നായിട്ടേ ഇവിടെ വചു ഒരു വർഷം കഴിഞ്ഞിട്ടാ കൊടുക്കില്ല അപ്പൊ ഈ പുറത്തു വക്കാൻ പുറത്ത് സൗകര്യമാണം. അ അപ്പ അത് ഓഫീസ് റൂം ഓഫീസിലുള്ള കാ്ചറ ഔ ഉപയോഗിക്കാതെ അങ്ങനെ ഇട്.
നിർത്തിക്ക അല്ലേ
ആഹ എന്നിട്ട് പിന്നെ വർഷ ആയിക്കോട്ട എന്നാല് നമുക്ക് ഒന്നിച്ചു കൊടുക്കുമ്പോ ഒരു ത്വ്ണൊ
ആഹ പൈസ തോന്നണ്ടാവു
ആഹ്പ്പഴും ഇപ്പോള ഈണ്ടിക്കാർ എടുത്ത് കൊടുത്ത ഒല് പൈസ ഞ പിന്നെ വണ്ടി വിളിച്ച് ഒന്നായിട്ട് അതിന്റെ മാർക്കറ്റിൽ കൊണ്ടൊ കൊടുത്താൽ വലിയും കിട്ടും.
ആ പടി അങ്ങന ന്നെ ഞങ്ങളാട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുത്തക്കലോ ഇനട്
ആഹ ചരടക്കൊക്ക എന്തരു പൈസ ച തേങ്ങ ന്തിലൊറൊ പൈസേണല്ലോ
അപ്പ അപ്പൊക്കെ ഉണ്ടായിനി ഇപ്പൊ കുറഞ്ഞി തോന്നുണ്ട്
തേങ്ങൾക്ക് ഒന്ന് അറുപത്തി ഒക്കെ ഉണ്ടയിന്
ഉം ഉം ഉം
ഇപ്പൊ മുപ്പത്തി അമ്പത് ആ
ഉം അങ്ങനെ അങ്ങനെയാണ്.
ആഹ നിങ്ങൾക്ക് തേങ്ങക്കെ ഇണ്ടാ
തേങ്ങാറാണ് ഇവിടെ ഞങ്ങൾക്ക് ഇല്ല ഇവിടെ തെങ്ങില്ല ഞങ്ങള്ൾ പുതിയ ഇങ്ങോട്ട് വീടെടുത്തതാ.
ആഹ
തറവാ ഇവിടെ ഒന്നുണ്ട് മുഞ്ഞില് ചെറിയൊരുതങ്ങ്. ഐമല് കുറച്ച് തേങ്ങ ഉണ്ട് ഞങ്ങളെ തറവാട്ടില അവിടെട് രണ്ടുമൂന്നെണ്ണം
ആ കൊടുക്കാനൊന്നും ഉണ്ടാവൂലോ?
ഇല്ല കൊടുക്കല്ല ഞങ്ങിങ്ങനെ കൊറച്ചൊക്കെ അങ്ങനെ എടു ഇത്തച്ചാണ് ചിലപ്പോം മൂന്ന നാലത്തുമ വന്ന് ഇത്തച്ച കൊറച്ചാട്ടും മ ക്കാലത്തേക്ക് കുറച്ച് ആടും പിന്നെ കൊറച്ച് തേങ്ങ അരച്ച് കറിണ്ടാക്കും ഉ
ആഹ പിന്നെ തേങ്ങ അരിച്ചണ്ട് ഇങ്ങനെ കറിണ്ടാക്കും.
ആഹ പിന്നെ പുട്ടിനെ അയി പിന്നെ സലാഡ് ഉണ്ടാക്കുമ്പോൾ
ആഹ ഇതിനൊക്കെ അങ്ങനെോ ഓരോ നിശ്ച
ഇവിടെ കൊടുകൽല്ണ്ട്.
എവിടെ കൊടുക്കാനൊന്നുണ്ടാവില്ലില്ല.
ആ ഇ ഇതിന്റെ വിലയൊക്കെ കറക്റ്റ്റിഞ്ഞട്ട് മുപ്പത്തൊപ്പയി. കഴിഞ്ഞ രണ്ടാഴ്ച് മുപ് കുറഞ്ഞിക്ക്ണ് അറുപത്തിയ എത്ര വല ആ
ആഹ നല്ല വില ഇണ്ടായിനിപ്പ ഇതി ഇടയില്.
ഉ അതി ശേഷം എല്ലരും അപ്പ പിന്നെ
അടക്കക്ക് അതിനൊക്കെ ഒരു കാലത്ത് നല്ല വില
ആഹ കുരുമുളക്നും. അതേ മ കറി എത്ര ഉണ്ടായിന് അവിടെ കുരുമുളകൊക്കെ ഇണ്ടാ?
കുരുമോളക് കോർച്ച് ഇവിടെണ്ട് മര്ത്ത്മ്മക്കൂടെ ഒന്ന് രണ്ട് മര്ത്ത്മ്മെ കേറീന്
ആഹ് കൊട് ആഹ് ഇബടി അതേ മായ്ര്ക്ക് ഞാൻ അങ്ങനെ കവ്ങ്ങുമ്മെ കേ ഒന്നെ രണ്ട് മൂന്നാലെണ്ണം കയിഞ്ഞ പ്രാവശ്യം ഈ വേനൽല്ല് രണ്ട് മരം പോയി അത്രേം നല്ലോണം കായ്ച്ചീനി ണ്ട് മരം എങ്ങനെ പോയി ആവോ നൻക്കേറ്റൊന്നു അല്ല
ഞമ്മക്ക് ഇണ്ടായ നമ്മളെ ആവശ്യത്തിന് എർച്ചിക്കും മീനിക്കും ഒക്കെ ഇടാ
ആഹ് ഇബടെ ഞാൻ ഇട്ത്ത ഞാൻ ഇതേമാരിക്കും രണ്ടിലാനൊക്കെ കൊടുക്കും ചെയ്യും.
ഇവടെ കൊടുക്കാണ്ടാവലില്യേ ഞമ്മളെ ആവശ്യത്തിന് ഇങ്ങനെ ഒണ കൊർച്ചു പർച്ചാണ്ട് ഒൺക്കി പൊടിച്ചെക്കലാ ഞാങ്ങനെ കുരുമുളക് കൊർ കോറീചേ ആവശ്യത്തിന് ഇങ്ങനെ ഒണക്കി അയ്ന്ന് ഇട്ത്ത് പൊടിച്ചലാ
മോളെകേനെ കറി കറീക്ക്ടും ഉപ്പേരിക്കൊന്നും മുള മോളകേനെ